ഹലോ ആഹ് കേക്കാം കേക്കാം ആഹ് കേൾക്കാം
ആഹ് ആഹ് അപ്പൊ നമ്മൾ പറഞ്ഞൊണ്ടിരുന്നത് ഇതുപോലെ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ മേടിച്ച് ആഹ് ആഹ് അപ്പൊ ഇങ്ങനെ ഉം എല്ലാ സാധനവും അതിൽ തന്നെ കിട്ടുവോ ഇങ്ങനെ ഡ്രോയിങ്ങിനായിട്ടുള്ളത്
ഇല്ല ഇപ്പം
റേറ്റ് ഒക്കെ എങ്ങനെയാ റേറ്റ്
വെറ്റല്ല ഇതിലൊരു പ്രശ്നോംന്ന് പറഞ്ഞാൽ
ആഹ് ആഹ്
ഇപ്പോ എനിക്ക് ആവശ്യം ഒരു ഒരു പെൻസിലായിരിക്കും
ആഹ് ആഹ്
അത് വെറും മുപ്പത് രൂപായിരിക്കും പക്ഷേ ഓൺലൈനില് വാങ്ങിക്ക്മ്പം എനിക്ക് ഈ ഒന്ന് ഈ ഒരു പെൻസില് നുപ്പത് രൂപയ്ക്ക് എടുക്കാൻ പറ്റില്ല
ആഹ് ആഹ് ആഹ്
ഇതിന്റെ ആവശ്യ ഇല്ലാത്ത ഒരു സെറ്റും കൂടെ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ വേറെ പെൻസില് വരും.
ആഹ് ആഹ് ആഹ്. സെയിം സെയിം സെയിം ആയിട്ട് വരത്തില്ല?
ഇല്ല ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പാക്കില് വരണേന്ന് പറഞ്ഞാ ഒരു മൂന്ന് വെറൈ റ്റി പെൻസിലാണ്. എനിക്ക് ആവശ്യം അതിൽ ഒന്ന് മാത്രാണ്. ബാക്കി രണ്ടും എനിക്ക് യൂസില്ല. പഷ് പക്ഷെ ഇവര് തൊണ്ണൂറ് രൂപ അല്ല തൊണ്ണൂറല്ല നൂറ് രൂപക്ക് ഈ നുപ്പതിന്റെ സാനം മാത്രം കിട്ടാൻ വേണ്ടി ഞാൻ നൂറ് രൂവക്ക് ആവശ്യമല്ലാത്തതും കൂടെ ചേർ ത്ത് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രക്ഷനം അതുകൊണ്ട് ഞാൻ ഇപ്പ കൂടുതലും കടേന്നാണ് വാങ്ങിക്കണ്
ആഹ് ആഹ്
ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എന്നാ പറഞ്ഞാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കട കടയിൽ നേരിട്ട് പോണാണ് ബസ്സില് പക്ഷേ ഈ വലിയ ഇപ്പോ നല്ല വലിപ്പമുള്ള ചെല സാധനങ്ങളുണ്ട്. അഞ്ഞൂറ് രൂപയ്ക്ക് വരണ അക്കൗണ്ട് സാധനങ്ങള്
ആഹ് ആഹ്
അതൊക്ക ഏഹ് ഓൺലൈൻ വഴിയാണ് നല്ലത്. അങ്ങനെ ഓഹ് രണ്ടീന്നും ചെയ്യും. ഉം
പക്ഷേ നമുക്കാണെങ്കിൽ ഓൺലൈൻട്ട് ആകുമ്പോഴത്തേക്കേ നമ്മള് ഇപ്പം ആഹ് ഇന്നോരു സാധനം ചെലപ്പോ ഏഹ് നമ്മളിപ്പോ കടയിന്ന് വാങ്ങിക്കണേക്കാളും റേറ്റ് കൊറവായിരിക്കും. ഇല്ലേ? ക്ക് അത് നങ്ങള് ഓൾ ആഹ് ഓൾ ഡര് ചെയ്യും. അതിപ്പം എത്രയോ ദിവസം കഴിഞ്ഞിട്ടല്ലേ പറയാ. ഈ മീഷോലൊക്കെ ആണെങ്കിൽ നല്ല ആഹ് ഈ ആഹ് വൺ വീക്ക് ഒക്കെ കഴിയും. ഇല്ലേ പത്ത് അല്ല വൺ വീക്ക്ല്ല. രണ്ട് വീക്കടുപ്പിച്ചെന്തോ ആവും ഇല്ലേ?
ഇല്ല ഇതുവരെ ഏഹ് ഇല്ല ഞാൻ ഞാൻ ഓഡറീതോണ്ടിരുന്നപ്പ അമ്മയ്ക്ക് ഇതേപോലെ മീഷോയിൽ ഓർഡർയ്യും മാക്സിമം മൂന്നൂസത്തിനുള്ളിൽ കിട്ടും പക്ഷേ അത് വേറെ, ഇവടെ ഇല്ലാത്ത ആഹ് ഇല്ലെന്ന് പറഞ്ഞാ ഇവടെ ഇല്ലാത്ത സാധനങ്ങളാണെങ്കി ലാണ് കിട്ടാത്തത് ഇപ്പ നമ്മള ഇവര് സ്റ്റോക്കിലവരത് ഇപ്പോ എന്നാ ട്രവാൻഡ്രത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തൻ അല്ലേ അടുത്തുള്ള തലങ്ങളിൽ ഒണ്ടെങ്കി അത് കൊഴപ്പമില്ല
ആഹ് ആഹ്
അതേസമയം ഇവടെ ഒന്നും ഇല്ലാത്ത സാനങ്ങളാണ് നമ്മള് ഓർഡറെയ്യണെങ്കിൽ കൊണ്ടുവരാൻ നല്ല ലേ
ഓഹ് അങ്ങനെയുണ്ടല്ലേ? എനിക്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം കൂടിപ്പോയാ പതിനാല് ദെവസം ഒക്കെ പോയിട്ടുണ്ട് അങ്ങനാ അപ്പഴത്തേക്ക് നമ്മള ഉം ഉം നമ്മളിപ്പ എന്തെങ്കിലും ഒരോ ആവശ്യത്തിന് വേണ്ടിയായിരിക്കുവല്ലോ. ഇപ്പം ഇപ്പം നീ തന്നെ പറയണില്ലേ? നിനക്ക് ഡ്രോയിങ്ങ് ഉണ്ട്. അപ്പം ഇപ്പം നീ ഇപ്പം ഇപ്പ ഒള്ളത് ചെലപ്പോ തീരെ ഇപ്പ ഒള്ള പെൻസിൽ എങ്ങനെ തീരണു അങ്ങനെ എന്തെങ്കി വന്ന നമ്മള് ഓർഡർ ചെയ്യൂലേ അതെന്തോന്നുന്നു എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടീട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ചെലപ്പോം ഡാമേജാരിക്കും ഇല്ലേ എങ്കി വീണ്ടും നമ്മള് ആഹ് വീണ്ടും അത്രയും ദിവസം വീണ്ടും വെയിറ്റ് ചെയ്യണം റിട്ടേണ് ആഹ് റിട്ടേണ് പെ ട്ടെന്ന് എടുത്തോണ്ട് പോവും പിറ്റേന്ന്ന്നന്ന് തന്നെ എടുത്തോണ്ട് പോകും അടുത്ത വീക്ക് സാധനം കേട്ടാ വീണ്ടും ആഹ് എത്രയാണോ ആഹ് എത്രയാണോ ഡേസ് നമ്മൾ കാത്തിരുന്ന അത്ര ദിവസം വീണ്ടും വെയിറ്റ് ചെയ്യണം ആഹ് ആഹ് അതെ അതെ
അത് സത്യം പക്ഷെ പറഞ്ഞ അങ്ങനെ നോക്കിയ ഓർഡർ ചെയ്യാതിരിക്കാനും പറ്റൂല എന്നാ പറഞ്ഞ പക്ഷെ ഞാൻ എനിക്ക് വാങ്ങിച്ചിട്ട്
ഉം ഉം
ഏഹ് എന്ത് ഞാൻ ഇതുപോലത്തെ സംഭവങ്ങളാണ് വാങ്ങിക്കണത് പക്ഷെ വേറെ പ്രശ്നങ്ങൾ പക്ഷെ ഞാൻ ഇതേപോലെ അമ്മക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ ഒണ്ടായിട്ടോണ്ട്
ആഹ് ആഹ് ആഹ്
അത് ഇതേപോലെ സാരി എന്തോ വാങ്ങിച്ചത് ഒരു ക ചോദിച്ചത് ഒരു കളറ് കൊണ്ട് വന്നത് വേറെ കള്ളറല്ല മെറ്റീരിയല് ഒരുമാതിരി കൊ കൊള്ളില്ലാത്ത മെറ്റീരിയലാണ് അത് പക്ഷേ റിട്ടേൺ അടിച്ചപ്പോ കിട്ടി പക്ഷേ അത് ക്യാഷ് ഓൺ ഡെലിവറി ആയോണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്ന ഇല്ല അവര് തിരിച്ച് ഈ റൂട്ട് പോയപ്പോ അവരടുത്തത് കൊണ്ടുവന്നു
ക്യാഷ് ഓൺ ഡെലിവറി ആയവോള്ള പ്രശ്നം എന്തന്നാ നമ്മുക്ക് ആഹ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുമ്പോ ഡെലിവറി ചാർജും കൂടെ വരും നമ്മളിപ്പോ അ ക്യാൻസല് ചെയ്താരുന്നാലും തിരിച്ച് അക്കോൺഡില് വരുമ്പഴത്തേക്ക് ആഹ് ആഹ് പ്രോഡക്റ്റന് എന്താരുന്നോ നമ്മളിപ്പോ ഇപ്പോ ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ ആ പൈസ കൊറ ഈ ഡെലിവറി ചാർജ് കൊറഞ്ഞല്ലേ കിട്ടൂ നമ്മളിപ്പം ആഹ് ആഹ് നമ്മളിപ്പം അത് ക്യാൻസൽ ചെയ്യണെങ്കിൽ അത് റീഫണ്ടാവും ആഹ് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് ഞങ്ങൾ എത്രയാണോ അതിൽ കെടന്ന എമൗണ്ട് ആഹ് എമൗണ്ട് മാത്രേ എനിക്ക് അത് ആദ്യൊന്നും എനിക്ക് അറിഞ്ഞുടെരുന്നു ഞാൻ ശ്രദ്ധിക്കൂലേരുന്നു ഏഹ് ആഹ് ഡെലിവറി ചാർജ് എന്ന് പറയുമ്പഴത്തേക്ക് എനിക്ക് ആദ്യൊക്കെ ഈ ഓൺലൈൻ പേയ്മെൻറ്റിനോട് എനിക്ക് പേടിയാര്ന്ന് ദൈവമേ ഞങ്ങള് ഇത് പൈസ പോയിട്ട് സാധനം കിട്ടില്ല അങ്ങനെയൊക്കോ ഒരു മൈൻറ്റാരുന്നു
ആഹ് അത് എനിക്കിപ്പഴും ഒണ്ട് ഉം
ആഹ് അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ ഞാൻ ഇത് എനിക്ക് ആഹ് ഇങ്ങനെ ഓൺലൈൻ പേമെന്റ് ചെയ്യൂലേരുന്ന് പിന്നെ പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത അപ്പോ പിന്നെ കൊഴപ്പം ഇല്ല കിട്ടുന്നോണ്ടല്ലോ ഇപ്പം ആഹ് റി റിട്ടേൺ ച്ചേ റിട്ടേൺ എടുത്തിട്ട് പോയാലും ഇത് പോലെ അക്കൗണ്ടില് വരുന്നോണ്ട് മീശോയിലാണെങ്കി ആഹ് ഒരു ദെവസം കൂടിപ്പോയാ ഒന്നര ദെവസം അതിന് മുമ്പേ അക്കൗണ്ടില് പൈസ വരും
ഉം ഉം ഉം
ആഹ് അങ്ങനെയക്കെ അങ്ങനെ ഒരു ഇതില് ഈ ഇങ്ങനെ പിന്നെയെണ് മനസ്സിലായത് ദൈവമേ ഇതുപോലെ ഡെലിവറി ചാർജ് പോകുവല്ലോ ആ പൈസ നമക്ക് നഷ്ടം
ഉം ആഹ് ആഹ് പക്ഷേ ചെലതിന് ഇപ്പ ഞാൻ ഇപ്പം ഓർഡർ ചെയ്യുമ്പം മിക്കതിനും ഡെലിവറി ചാർജ് ഇവര് എടുക്കില്ല ചെലതിന് മറ്റേ ഓഫറുകള് ഒണ്ടല്ലോ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി പോസ്റ്റ് അങ്ങനെ എന്തോ ഒടഞ്ഞുണ്ടല്ലോ അതില് അ ഇത് ഉള്ളപ്പോഴായിരിക്കും ഞാൻ മിക്കവാറും എടുക്ക്ണെ ഞാൻ ഈ ഡെലിവറി ചാർജ് അറുപത് ഉള്ളപ്പോഴ് ഒന്നും ഞാൻ ഓഡർ ചെയ്യൂല്ല. അത്യാവിശ്യ ആണെങ്കിൽ കട ഇവിടെ അടുത്ത് ഒരു മെറ്റീരിയൽസ് കട ഒണ്ട് അവിടന്ന് ആയിരിക്കും ചെലപ്പം പോയി വാങ്ങി ഇപ്പൊ കൂടുതൽ അങ്ങോട്ട് പോയാണ് വാങ്ങിക്കുന്നേ ഓൺലൈൻ ആയിട്ട് ഇപ്പം വാങ്ങിക്കാറ് ഇല്ല.
അതേല്ലേ ആഹ് നമുക്ക് ഈ ആമസോ ഉള്ളാ എങ്കി നമുക്ക് പെട്ടെന്ന് കിട്ടും ഒരാഴ്ച പോലും വേണ്ട ഒരു മൂന്നാല് ദിവസത്തിന് ഉള്ളിൽ കിട്ടും പക്ഷേ, ഡെലിവറി ചാർജ് ഇതിൽ കൂടുതല് ആയിരിക്കും.
ആ അവിടെ അത്- കൂടുതലാണ് പക്ഷേ അതിന്റെ ക്വാളിറ്റി ഒക്കെ കൊള്ളാന്നാണ് എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞ ക്ഷേ വെറൈറ്റി സംഭവങ്ങള് ഉണ്ട്. ഈ ഫ്ലിപ്കാർട്ടിനെക്കാളും കൊറേ സംഭവങ്ങൾ അതിലുണ്ട് ൽ ഞാൻ ചെലപ്പൊ ഫ്ലി ഫ്ളിപ്പ്ക്കാട്ടില് നോക്കീട്ട് കിട്ടാത്തത് ഒക്കെ ആമസോണില് കിട്ടും.
അതെ അതെ പക്ഷേ റേറ്റും കൂടുതലാണ്. ഞാൻ ബാക്കി രണ്ട് ആപ്പിനെ വെച്ച് നോക്കുമ്പോ ആ അതെ അതെ കോളിറ്റി റ്റി ഉണ്ടെന്ന് ആ എനിക്ക് തോന്നിയിട്ട് ഉണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് ഇപ്പൊ എല്ലാരും ഇപ്പൊ പറയുമ്പഴത്തേക്കേ, ആദ്യം പറയും ആ ആമസോണിലുള്ള സാധനം കൊള്ളാം ചീപ്പ് റൈ റേറ്റ് കൂടുതല് ആണെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്ന് പറയും.
ആഹ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയും. പക്ഷേ ക്വാളിറ്റി ഇല്ലാതെയും ഉണ്ട് ഇപ്പം നമ്മള് റിവ്യൂ ഒക്കെ നോക്കുമ്പോ അതില് കെടക്ക്ണെ കാണാം ഇതേപോലെ പൊട്ടിയതും അങ്ങനെയൊക്കെ.
ആഹ് ഈ റിവ്യൂ ഇടുന്നുണ്ട് ഞങ്ങള് ഒന്നും ഇങ്ങനെ റിവ്യൂ ഒന്നും ഇടൂല പക്ഷേ, എല്ലാരും ഇങ്ങനെ റിവ്യൂ ഇടണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നമക്ക് ഇതുപോലെ, റിവ്യൂ നോക്കി സധനങ്ങൾ മേടിക്കാൻ പറ്റൂലല്ലോ.
പറ്റൂല ആഹ് പക്ഷേ റിവ്യൂ ഇല്ലാത്ത നമ്മൾ ഒരെ ഒന്നും നോക്കി വാങ്ങിക്കില്ല അല്ലോ. എന്ന് പറഞ്ഞാ ഇപ്പം റിവ്യൂ ഇല്ലാതെ കെടക്ക്ണെ ഒരു സാധനം ഉണ്ടെങ്കി നമ്മള് വിചാരിക്ക്യാ ആ ഇത് ആരും വാങ്ങിച്ചിട്ട് ഇല്ല അത് ആരും അങ്ങനെ ഉപയോഗിക്കാത്തത് ആണ് നല്ലതാണോ ഇല്ല്യേ എങ്ങനെ നമ്മൾ അറിയും.
അതെ അതെ അതെ
ഇപ്പം ചെലത് ഉണ്ട് മറ്റേ ഫ്ളിപ്പ്കാട്ടിൽ നോക്കുമ്പോ ഭയങ്കര കിടിലായിട്ട് ഇട്ടിരിക്കാവും ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാ നാന്നൂ നാന്നൂറ് രൂപയ്ക്ക് കിടിലൻ സാധനങ്ങൾ
സാധനം അതെ അതെ
പക്ഷേ കൈയ്യ് ആ അല്ലെങ്കിൽ അവര് റിവ്യൂ നോക്കമ്പഴേണ് ന നമ്മള് അറിയിണത് ഇത് മറ്റേ നൂറ് രൂപ ഇരുന്നൂറ് രൂപക്ക്യാ ഈ വഴിയില് ഉള്ള കടകളിൽ കിട്ടണം അത്രം ഒരു ക്വാളിറ്റി ഒള്ളൂ
ആ ആ ആഹ് ഓ അതേല്ലേ ആഹ് അങ്ങനെ എനിക്കും തോന്നിട്ട് ഉണ്ട് കേട്ടോ- മിക്ക സാധനങ്ങളും ഡാമേജ് ആണ് ഇപ്പൊ ഞാന് ഇപ്പോ ഒരു ഫോൺ കേസ് വാങ്ങി ഒരു കൊറച്ച് നാൾ ക് മുമ്പ് അത് ഉം ഇങ്ങനേ മറ്റേ ഈ സിലിക്കോണെന്നെന്നല്ലേ പറയുന്നേ സാ
സിലികോണ് ആ ആഹ് മനസ്സിലായി ആ മനസ്സിലായി,
ആ അപ്പൊഴ്ത്തേക്കും ഞാൻ ഒരു റെഡ് കളറാണ് വാങ്ങിച്ചത്. അപ്പൊ ഉപയോഗിച്ച് ഇപ്പം അതായത് ഫോൺ കേസെന്ന് പറയുമ്പോ നമ്മൾ ഡെയിലി യൂസിനല്ലേ ഉപയോഗിക്ക്ണെ അങ്ങനെപ്പം ആ പ്പം ഇതേക്ക് നമ്മളിപ്പം പെ പെട്ടന്ന് എന്തെങ്കിലുപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഇതുപോലെ വിളിക്കുമ്പോ എനിക്ക് വെള്ളം- പെട്ടന്ന് കോള് വരുമ്പോൾ നമ്മൾ - എടുക്കൂല അപ്പ കൈയില് ഇപ്പ വെള്ള ഒണ്ടെങ്കിൽ വെള്ളമൊക്കെ ആകും അങ്ങനെ ഇപ്പം നമ്മള് ആ - അത് ഇങ്ങ് കൊണ്ടുവരാമ്പോഴത്തേക്ക് ഒരു ഒരു ബാട് സ്മെല്ല് ആയിരിക്കും അതിന്
ആഹ് ആഹ് ആഹ്
മമിന്റ് ആ പെയിന്റിന്റെ അതിന്റെ ഒക്കെ ആയിരിക്കും അപ്പൊ ഞാൻ ആദ്യം കൊണ്ട വന്നപ്പോ ഹാ ആ ഇല്ല ഇത് കഴുകും ഇതുപോലത്തക്കെ ഒന്ന് കഴുകിട്ടാണ് എടുക്കുന്നത് ഉം
ഉ
എനിക്ക് ഇതെന്ന് വെച്ചാ ഇത് കള്ള ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും- കളളറ് അതിന്റെ ശരിക്കുള്ള കളർ വൈറ്റ് ആണ്. അതിൽ ഇങ്ങനെ അവര് പെയിന്റ് അടച്ച് വെച്ചിരിക്കണ്.
ആഹ് ഇത് ഇതിന്റെ സെയിം സംഭവം എനിക്ക് നടന്നിട്ടുണ്ട് ഇങ്ങനെ.
ആഹ് ആഹ് ആഹ്
എനിക്കെന്ന് പറഞ്ഞാ പക്ഷെ ഇത് ഫ്ലിപ്പ്കാർട്ട് അല്ല ഞാൻ ഇതേപോലെ ഒരു കറു പ്പ് കളറ് പോയി വാങ്ങിച്ചു ഇതേപോലെ
ഓ എങ്ങനെ പോയി വാങ്ങിയതാ
പോയി വാങ്ങിച്ചത്. കാരണം ഫ്ലിപ്കാട്ടിൽ ഞാൻ നോ നിക്കണ ഒരു സംഭവം ഇപ്പൊ ഈ കേസ്‌ ഒന്നും അങ്ങനെ കിട്ടണല്ലേ എനിക്ക്
ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാൻ പോയി ഒരു കടയൊണ്ട് അവിടെ കൊറച്ച് പൈസക്ക് കിട്ടും അങ്ങനെ പോയി വാങ്ങിക്കും ഇപ്പൊ വാങ്ങിച്ചാലും അത് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് അവിടെ നിന്ന്.
ഉം ഉം
അപ്പം വാങ്ങിച്ച് പോക്കറ്റി ഇട്ട് ഞാൻ ഈ കാറ്ററിങ് വർക്ക് അങ്ങനെയൊക്കെ പോവും. അപ്പം അതിന് പോയിട്ട് കാറ്ററിങ്ങിന് പോയിട്ട് എടുത്തു നോക്കിയപ്പോ ഈ വേർപ്പെല്ലാം കൊണ്ട് കൊറച്ച് കഴിഞ്ഞപ്പോ ഇതേപോലെ വെള്ള കളറായിട്ട് ഇങ്ങനെ അതിന്റെ പെയിന്റ് എല്ലാം ഇളകി കി എന്റെ കയ്യിലിരിക്കണം
ആഹാ
ലാസ്റ്റ് ഞാൻ അടുത്ത ദിവസം തന്നെ തിരിച്ച് കൊണ്ട് കൊടുത്തു
ആഹ ആഹ്
അപ്പൊ അവര് അതിനേക്കാളും നല്ല ഒരു കവർ ഇട്ട് വന്നു അതാണെങ്കിൽ ക്വാളിറ്റി ഒണ്ട് പക്ഷെ
ആഹ് ആഹ് ചെല ഇങ്ങ നെന്ന ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ച് വെച്ചിരിക്ക.
അവർക്കും പറയാൻ പറ്റില്ല. കാരണം അവർ ഓർഡർ ചെയ്ത് എടുത്തു അവരിങ്ങനെ- തൊറന്ന് നോക്കൂലല്ലോ ഇവര് ആ ഒരു പായ്ക്കോട് അങ്ങനെ നമുക്ക് തരുകല്ലേ.
ചെലരു മനഃപൂർവം ചെലത്- ആ ചെലർ ഇങ്ങനെ മനപ്പൂ അവർക്ക് അറിയായിരിക്കുവേ അറിയാ അറിഞ്ഞു വ ചുറ്റും ഇതുപോലെ സെയിൽ ചെയ്യുന്നവരും ഉണ്ട് ഇപ്പൊ ഒരു ഇപ്പം ആ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഡാമേജ് ഇപ്പൊ ഇടയ്ക്ക് ഞങ്ങള് ഇത് ഒരു കൊറച്ച് കമ്മല് മേടിച്ചു കമ്മല് മേ മേടിച്ചേല് ഒരെണ്ണം ഡമേജ്ട് ആയിരുന്നെ ആ സെറ്റിൽ കെടന്ന ഉം ഓൾമോസ്റ്റ് മിക്കതും ഡാമേജ് ആയിരുന്നു അതിന്ന് സെലക്ട് ചെയ്ത് ആ അങ്ങനെ ഞങ്ങള് വേടിച്ച് മേടിച്ച ക്ക് വീ വീട്ടില് ഇങ്ങനെ കൊണ്ട് വന്നപ്പഴത്തേക്കും അത് ഡാമേജ് പിന്നെ തിരിച്ച് കൊണ്ട് കൊടുത്തപ്പ അവര് ആഹ് ആഹ്
ആഹ് അത് ശരി